ഹലോ
എന്തൊക്കെണ്ട് വിശേഷം
ഹലോ
ഹലോ കേക്കണ്ടോ?
കേൾക്ക്ണില്ല
ഹലോ
ആ കേക്ക്ണ്ട്
ആഹ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖാണ്
ഉം പിന്നെ എങ്ങനെയാ എന്ക്ക് സുഖ
ആഹ
യാത്രൊക്കെ പോവാൻ ഇഷ്ടണോ?
ഓ ഇല്ല യാത്ര പോണ ഇഷ്ടല്ല.
ഏഹ്
ഇപ്പൊ രണ്ടീസം മുമ്പ് പോയി വന്നിട്ടെള്ളു അതുകൊണ്ട്
അതെന്താ എടക്കെ ഇഷ്ടപ്പെടുള്ളൂ.
ആഹ എനിക്ക് ദൂരയാത്ര ഇഷ്ടല്ല.
ആ പിന്നെ മിനിഞ്ഞാന്ന് എങ്ങോടെ പോയത്
ഞാന് കോഴിക്കോട് പോയിരുന്നു മോളെ കൊണ്ടരാൻ ഹോസ്റ്റല്ന്ന്
ആഹ
അപ്പൊ ഒരുപാട് ദൂരല്ലേ അപ്പൊ ഇരുന്ന് രവേദന യാത്ര വല്ല്യ ഇഷ്ടല്ല
ആഹ
ആദ്യ ക്കെ കുഴപ്പണ്ടായില്ല ഇപ്പ അത് വലിയ താല്പര്യല്ല
ആഹ
ഇങ്ങക്കൊക്കെ താല്പര്യംണ്ടാവുല്ലേ
ആഹ
ആ ടൂറെവല
ആഹ് ടൂർ പോവാൻ ഇഷ്ടാ
പുറത്തു പോലുണ്ടോ? ആ ആരൊക്കെ പോവൽ
എന്റെ ഫാമിലി
അ ആ
ഉം
കുട്ട്യേള്ണ്ടോ?
ഞാൻ പ്ലസ് വൺ, പ്ലസ്ട്ടൂല
പ്ലസ്ടുലാല്ലേ ആ
ആഹ
ആ പ്ലസ് ടു കഴിഞ്ഞ് ഇഞ്ഞന്താ വിഷയ എടുക്ക്ണു
സയൻസ്
ആ വേറെ പ്ലസ്ടു കൈഞ്ഞ എന്തിക്ക ചേരാൻ ആഗ്രഹം
അത് തീരുമാനിച്ചിട്ടില്ല
ലാ ഡിഗ്രിയ അതോ വേറെ എന്തെേലും കോഴ്സോ
ഡിഗ്രി നോക്കൂലായിരിക്കും.
ആ സയൻസ് ആവോണ്ട് ചിലപ്പോ ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡ് ആവൂല്ലേ?
ആ കൊഴപ്പില്ല മെഡിക്കൽ ഫീൽഡ്
ആ
എൻ്റെ ഇക്കാക്ക് മെഡിക്കൽ ഫീൽഡാണ്.
ഇഷ്ടോ
ഇക്കാക്ക ചേർന്നേക്കണത്.
അതെന്തിനാ?
നേഴ്സിംഗും
എവടെ?
ബാംഗ്ലൂരില്.
ആഹ് ഇന്റെ മോളും അതന്നെയാണ്.
ആ കോഴിക്കോടാണോ?
അല്ല അവള് തമിഴ്നാട്.
ആഹ
അവളിപ്പോ മൂന്നാമത്തെ വർഷാ
ആ എന്റെ ഇകാക്കയും അതെ.
ഒന്നാണോ? ആഹ പിന്നെ മറ്റേ മോള് വേറെ ഇതിലാണ് പഠിക്കണ്. അറബിക് കോളേജ് രണ്ടാമത്തെ മോള്. പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? ഹലോ കേക്കില്ലാ.
ആ ആ
റെയ്ഞ്ചിന്റെ പ്രശ്നല്ലെ
ഇപ്പൊ കേൾക്കാം.
ഹലോ
ആ ഇപ്പൊ കേക്കാം.
ഉ റേഞ്ചിന്റെ പ്രശ്നംണ്ടോ അവിടെ?
ആ കൊറച്ച്ണ്ട്.
ഹലോ
കേക്കാൻ പറ്റണ്ടോ?
ഒന്നും കേൾക്കണില്ല.
ഒന്നും കേക്കാൻ പററ്ളേ? ഇപ്പഴോ? ഹലോ
കേക്ക്ണണ്ടോ?
എനിക്ക് നല്ല പോലെ കേക്കാൻ പറ്റണ്ട്.
ഹലോ
ഹലോ ഹലോ
ഒന്നും കേക്കില്ലല്ലോ?
കേക്കാൻ പറ്റ്ളേ? ഹലോ കേക്കാൻ പറ്റണ്ടോ?
കട്ടാക്കല്ലേ?
വേണ്ട
ഒന്നും കേൾക്കാത്ത കാർണം
ഇപ്പൊ കേക്കാമോ ഹലോ ഇപ്പൊ കേക്കാമോ
അവ്ടെ മഴണ്ടോ
ഇപ്പൊ കേക്കാമോ
മഴകാരനായിരിക്കും ചെൽപ്പോ റൈഞ്ചിന്റെ പ്രശ്നം ഒന്നും കേൾക്കില്ല നി എന്തയ്യ എനിക്ക് കേൾക്ക്ണ്ല്ല ആ എന്ത് പറ്റി എനിക്ക് കേൾക്കുന്നില്ല ആഹ് ആഹ് അപ്പൊ കട്ടാക്കേണ്ട ആവശ്യണ്ടോ
കട്ടാക്കണ്ട
ട്ടാക്കണ്ടേ എന്താ ചെയ്യണ്ടേ ആഹ് ന്ത കട്ടയി ആഹ്